കേക്കാൻ പറ്റുന്നോ ഹലോ കേക്കാവോ
കേക്കാല്ല ഹലോ കേൾക്കാമോ
ആ എനിക്ക് കേക്കാം ആ നിങ്ങക്ക് കേ
ആ ആഹ് എനിക്കിപ്പ കേൾക്കാൻ പറ്റു ന്നുണ്ട്
ഞാന് രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുവായിരുന്നു അവിടെ കഴിച്ചോ
ഇല്ല ഞാൻ ലേറ്റാ ഫുഡ് കഴിക്കാന് എത്ര ജാ ഈ ഈ എട്ട് മണി
ഇല്ല ഞാൻ ഞാ ഒമ്പത് ഒമ്പതരേ ക്യാവുമ്പഴാ എന്നും കഴിക്കുന്നേ എല്ലാ ദിവസവും.
ഉം ഞങ്ങള് എ ഞങ്ങള് ഇച്ചിരി ലേറ്റാ. ഞങ്ങളിങ്ങനെ വർത്താനോക്കെ എല്ലാരുംകൂടെര് എല്ല ടെ വട്ടത്തിലിര്ന്ന് വർത്താനോക്കെ പർഞ്ഞിട്ട് പിന്നെ എല്ലാരോടി നെ ക്ക്യാ ഫുഡ്. അതെ താമസം ആഹ് ഫുഡ് കഴിക്കാൻ. ലേറ്റായിട്ട ഫുഡ് കഴിക്ക
ഉം ന്നെ സെഹ് പ്പം എല്ലാ പ ആണ് ആണ് ആണ് പണ്ടൊക്കെ ആണെങ്കില് കൂട്ടുകുടുംമ്പൊ ക്കെല്ലാരുന്നു. എല്ലാരും കൂടി ഒരുമിച്ചിരുന്നായിര്ന്നു ഫുഡോക്കെ കഴിക്കുന്നേ. പക്ഷെ ഇപ്പ അങ്ങനൊന്നു അല്ല ആഹ് ഇങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ച് കിട് ട്ടുന്നന്നെരു വല്യ കാര്യാ
അതെ ഞാന് അതുകൊണ്ട് അവര് വന്നഴിഞ്ഞിട്ടെ ഫുഡ് കഴിക്കു. നമ്മള് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഈ ച് ഈ ചെല ദിവസങ്ങൾലാണെങ്കില് നേരത്തെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും എന്നാലും അവര് രൂടെ ഇരുന്ന് അവര് ഫുഡ് കഴിക്കുമ്പോ അവരൂട്‌ ഇരുന്ന് വർത്തനൊക്കെ പറഞ്ഞ് മെല്ലെ ഇരുന്നാ കഴിക്കുന്നേ. അതൊരു രസാ. ഒരു ദിവസം ഉണ്ടായാ അവര് എ ജോലിക്ക് പോഉമ്പോ ഒണ്ടാവുന്ന കാര്യങ്ങളെല്ലാം വന്ന് എന്നോട് പറയും. ഞാന് എന്നെ ഇന്ന് എന്തൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യും. പ്പം നമ്മക്കതിപ്പം അഹ് അതുകൊണ്ടെന്നെ കൂടെ ജോലിയെയ്ന്ന എല്ലാരെയും എഹ് അപ്പം ഞങ്ങക്ക് എല്ലാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പേര് പറയുമ്പോ തന്നെ ഇന്നെയാണ് ഇവ ഇന്ന പോലാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ ഞാന് ഏഹ്. ആഹ് പിന്നെ ആണെങ്കില് അമ്മയ്ക്ക് ഇന്നാണെ അമ്മയ്ക്ക് വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു അമ്മയുടെ കാലൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ആദ്യം ഞങ്ങള് ആഹ് ചെറുതായിട്ട് മുറിഞ്ഞിട്ടേ ഉള്ളായിരുന്നു അപ്പം കൊണ്ട് ഹോസ്പിറ്റലിൽ അന്ന് മുറിഞ്ഞതല്ലേ ഉള്ളൂ കുഴപ്പല്ല ചെറിയ മുറിവല്ലെന്നുവെച്ചിട്ടു വി ടു പക്ഷെ ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്കും അതിങ്ങനെ പഴുക്കുന്നുണ്ടായിരുന്നു പഴുത്തിട്ട് വരുന്നു അപ്പത്തേക്കും ഞങ്ങൾ പിന്നെ വെച്ചില്ല കൊണ്ടു പോവാം പറഞ്ഞിട്ട് എന്തായാലും പഴുത്ത് തുടങ്ങിയാലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞ ചെന്ന് നോക്കിയപ്പോഴ അറിയുന്നേ ഇത് മറ്റെ നമുക്ക് ടെറ്റനസ് ആയായിരുന്നു ടെറ്റനസ് അപ്പൊ പനി ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു അപ്പം പനി ചെലപ്പം മഴ പെയ്യുന്നോണ്ടാവും മഴ നനഞ്ഞൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ മുറിവ് മുറിവിൽ നിന്ന് ഇൻഫെക്ഷൻ ആയിട്ട് പനിയായിതായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അറിയുന്ന ത് ഷുഗറും കൂടുതലായിരുന്നു ആഹ് ഫുഡ് അതായത് ഫ ഫാസ്റ്റിങ്ങിൽ തന്നെ ആഹ് ഇത് അമ്മയ്ക്ക് ഇത് ഒണ്ടായിരുന്നു ഉപവാസം ഉണ്ടായിരുന്നു അപ്പോ അമ്മയാണെങ്കിൽ ഫുഡ് ഉച്ചക്ക് ശേഷേ കഴിക്കുള്ളൂ അങ്ങനെ ഉണ്ട്. അമ്മ പ്രാർത്ഥ ഭയങ്കര ഭക്തയാ ദൈവത്തില്.
ഓ ഇവിടെ ഉം ഇവിടെ എന്റെ അമ്മയും അങ്ങനെ ചില ദിവസ ങ്ങളിൽ ഉപവാസ എടുക്കാറുണ്ട് തിങ്കളഴ്ച വ്രതം അങ്ങനെയൊക്കെ പറഞ്ട്ട് അപ്പോ ഉച്ചക്കും കഴിക്കാറില്ല. ഒരു ദിവസം കംപ്ലീറ്റ് കഴിക്കാറില്ല ആറ് മണിക്ക് ശേഷം ആണ് എന്തേലും വെള്ളം എന്തേലും കുടിക്കുന്നത് ഈ ഷുഗറൊക്കെ വരുമ്പോഴാ പണി മുറിവൊക്കെ വരുമ്പോ പഴുക്കുന്ന അത് മാത്രമല്ല ഇപ്പോ മഴക്കാലം കൂടിട്ടല്ലേ അപ്പോ കാലയിലൊക്കെ മുറുവൊ ഉണ്ടെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കണം ഈ വെള്ളം കെട്ടിക്കിടക്കുമ്പോ അറിഞ്ഞുടെ ഈ ഏലിപ്പനിയൊ
അതെ അതെ അതെ മുറി മഞ്ഞപ്പിത്തവും മഞ്ഞപ്പിത്ത ഒക്കെ അപ്പം ഇന്ന് ആ അപ്പൊ ഇന്ന് കൊണ്ട് ചെന്നപ്പോയാ അറിയുന്നേ ഷുഗർ അപ്പം ഉച്ചയ്ക്ക് ശേഷം അന്ന് ഇങ്ങനെ അമ്മയ്ക്ക് ഷുഗർ ഈ ക്ഷീണം ഇടക് തോന്നുന്ന് അതുകൊണ്ടാണ് ഉച്ച വരെ എടുത്തിട്ട് മറ്റേ ഒരു ദിവസം ഫുള്ള് കഴിക്കായിരിക്കും ഒരിക്കല് ഇരിക്കും അതാെച്ചാല് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചിട്ട് അങ്ങനൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച ഇത്ര വെള്ളിയാഴ്ച ഇങ്ങനെ പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അമ്മ നേർന്ന് അപ്പൊ അങ്ങനെ അമ്മ ഇരിക്കുന്നത് കൊണ്ട് ഫാസ്റ്റിംങ്ങ് ആയിരുന്നു പക്ഷേ വെള്ളം വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫാസ്റ്റിങ് നോക്കിയപ്പോ തന്നെ ആ നൂറ്റി എൺപത്തെട്ട് എങ്ങാനുണ്ടായിരുന്നു അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞ് ഷുഗർ ഹൈ ആണ്ന്ന് അപ്പം കുറച്ചു ദിവസം മുമ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് അ ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞ് ഷുഗർ വരുമ്പോ അല്ലെങ്കിലും ഭയങ്കര വിശപ്പ് ആണെന്ന് പറയുന്നത് കേട്ടി ട്ടിട്ടുണ്ട്
ആഹ് അതെ അങ്ങനെ കേട്ടിട്ടുണ്ട്
ഭയങ്കര ക്ഷീണവും ഭയങ്കര വിശപ്പും അതുപോലെ ഭയങ്കരമായിട്ട് ദാഹി ദാഹിക്കും എന്നിട്ട് അതുപോലെ യൂറിനേറ്റ് ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് അമ്മ രാത്രിയിലൊക്കെ പോയി യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് പറയുവായിരുന്നു ചായലൊന്നും മധുരം ഇട്ട് കുടിക്കണ്ട ചിലപ്പോ ഇനി ഷുഗർ ആണെങ്കിലോന്നൊക്കെ അങ്ങനെ ഓർത്തിട്ട് ഒരു ഒരു മാസം മുമ്പ് ഈ കട്ടൻ ചായ ആണെ രാവിലെ എഴുന്നേക്കുമ്പോ അമ്മക്ക് കട്ടൻചായ വേണം അമ്മ കട്ടൻ ചായ ഇടുമ്പോ മധുരം അപ്പോ എന്നോട് പറഞ്ഞു എങ്ങനെ ഞാൻ ഈ കട്ടൻ ചായ മധുരം ഇടാതെ ഞാൻ കുടിക്കുംന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാന്ന് ചിന്തിച്ച മതി മനസ്സ് കൊണ്ട് അങ്ങ് വിചാരിക്ക് വെറും ചൂടുവെള്ളവാ ഞാൻ ചൂടുവെള്ള രാവിലെ ഇല്ലാന്ന് മനസിൽ വിചാരിച്ചാ മതിന്ന് പറഞ്ഞ് കുടിക്കാൻ പറഞ്ഞു
അത് പക്ഷെ നമ്മുക്കായാലും നമുക്കായാലും ബുദ്ധിമുട്ടല്ലേ കട്ടൻ ചായയൊക്കെ ഒക്കെ മധുരമില്ലതെ കുടിക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ ആർക്കായാലും അത് ബുദ്ധി ബുദ്ധിമുട്ടാ നമ്മുടെ പാൽ ചായ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ കട്ടൻചായ മധുരം ഇല്ലാതെ കുടിച്ചില്ലെങ്കിൽ ഒരു കൈപ്പായിരിക്കും
അതെ ആ ഞാൻ പറഞ്ഞു പറഞ്ഞു ഒന്നും വിചാരിക്കേണ്ട ചെറു ചൂടുവെള്ളണെന്ന് മാത്രം കരുതി അങ്ങ് കുടിച്ചാ മതി അപ്പൊ ഓക്കെ ആവുന്നു അപ്പം അങ്ങനെ ഒരു മാസം മുമ്പ് ഇങ്ങനെ കുടിച്ച് കുടിച്ച് ഇപ്പ അത് ഓക്കെ ആയി ഇപ്പ കട്ടഞ്ചായ മധുരം ഇടാതെ കുടിക്കുന്ന ഓക്കെ ആയി പിന്നെ മറ്റേ വൈറ്റ് റൈസ് ഉണ്ടല്ലോ വെള്ളച്ചോറണല്ലോ അത് മാറ്റിട്ട് ഇപ്പം ആഹ് മറ്റേ തവിടുള്ള കുത്തരിയല്ലേ കുത്തരി കഴിക്കാൻ തൊടങ്ങി ഷുഗർ ഇപ്പം ഇതാക്കാൻ വേണ്ടി അ ന്നിട്ട് ഇപ്പം എന്നിട്ട് ഇന്ന് ചോദിച്ചു ചോറ് കഴിക്കാൻ അപ്പോ പറഞ്ഞ് മറ്റെ ഹോർലിക്സ് ഉണ്ടല്ലോ ഡയബറ്റി ഡയബറ്റിസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഹോർലിക്സ് ഉണ്ട് അപ്പോ ഞാൻ ചോദിച്ചു എൻഷോർ ആണോന്ന് ചോ ആ എൻഷോറ അത് കഴിക്ക അത് കുടിക്കുന്നോണ്ട് കൊഴപ്പ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ ഫ്രൂട്ട്സ് ഒരുപാട് പഴുത്തെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കരുത് അല്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ. ചെറിയ പഴുപ്പുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിയ്ക്കാവുള്ളൂ അതായത് പഴുത്ത് തുടങ്ങുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതൊക്കെ കഴിയ്ക്കാവുള്ളു പിന്നെ പച്ച കറികള് കഴിക്കാൻ പറഞ്ഞു. പിന്നെ രാത്രി ചപ്പാത്തി ഫൈബർ ഒ ള്ളത് കഴിക്കാൻ പറഞ്ഞു നാരടങ്ങിയ ഭക്ഷണങ്ങള് കൂടുതൽ കഴിച്ചിട്ട് ട്ട് ഷുഗർ ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു കലോറി കൂടിയതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു എന്നിട്ട് നട എക്സസൈസ് ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മ രാ രാത്രിയില് ഇപ്പം എന്തായിരുന്നു രാത്രിയിലൊക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞു. രാത്രിയൊക്കെ നടക്കണം നടക്കണെന്നും പിന്നെങ്ങനെ സന്ധ്യക്കൊക്കെ ഈവനിങ് വോക്ക് ഒക്കെ പോകാ എന്നൊക്കെ പറഞ്ഞ് പ്ലാനൊക്കെ ചെയ്തിരിക്കുവാ.
ആ പക്ഷെ നടക്കുന്നതൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ നടക്കുന്നത് നമുക്ക് എത്ര എത്രത്തോളം നടക്കുന്ന അത്രയും നല്ലതാ പണ്ടൊക്കെയാണെങ്കിൽ ആൾക്കാര് നടനാരുന്നും എല്ലായിടത്തും പോകുന്നത് പക്ഷെ ഇപ്പ എല്ലാ വീട്ടിലും ടു വീലറും ബൈക്കും കാറും ഒക്കെ ഉള്ളതോണ്ട് ഇപ്പ ആരും നടക്കാറേ ഇല്ല എല്ലാര രും വണ്ടിയില പോകുന്നെ അതുകൊണ്ട് അത്രയും വ്യായാമ കുറവ് ഉള്ളതു കൊണ്ട് അത്രയും അസുഖങ്ങൾ വരാനും സാധ്യത ഉ ണ്ട്. ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഈ കൊഴുപ്പ് കൊ റയാൻ വേണ്ടിയിട്ട് എത്രയും നടക്കുന്നു അത്രയും നല്ലതാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം വിയർക്കുന്നതും നമുക്ക് അതുപോലെ നല്ലതാണ്.
ആറ്റുരു ഇപ്പ ഇതണ്ടല്ലോ നമ്മുടെ പണ്ട് കാലം എന്ന് പറഞ്ഞാലും നടക്കും പിന്നെ വണ്ടിന്ന് പറഞ്ഞാലും മറ്റേ സൈക്കിള ആയിരുന്നു സൈക്കിൾ ആണെങ്കിലും അത് എക്സസൈസ് ആയിരുന്നു സൈക്കിള് ചവിട്ടുല്ലോ. ഇപ്പൊ മോട്ടോർ വെഹിക്കിൾ ആണ് ആ ചവിട്ടുമ്പോ അത് ചാവുകല്ലേ. ബോഡി എന്തായാലും നല്ല രീതിക്ക് എന്താണ് വിയർക്കു ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുമല്ലോ ഇങ്ങനെ വിയർക്കുമ്പം അതായത് വിയർക്കുമ്പോ തന്നെ കൊറേ ഫാറ്റ് അങ്ങ് ഉരുകിപ്പോകുവല്ലോ അതുകൊണ്ട് അന്നത്തെ കാലത്തുള്ളവർക്കൊക്കെ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ കുറവായിരുന്നുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴല്ലേ മറ്റേ മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ വന്ന കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാർക്കും എക്സസൈസ് ചെയ്യണ്ട കേറിയിരിക്കുക സ സൈക്കിൾ പോലെ ചവിട്ടണ്ടല്ലോ.
അതെ അതെ അതെ പണ്ട്. പണ്ട് കാലത്തുള്ളവർക്ക്. നമ്മുടെയൊക്കെ അപ്പുപ്പനും അമ്മൂമ്മമാരൊക്കെ നോക്കി കഴിഞ്ഞൽ അവർക്കൊന്നും ഇങ്ങനത്തെ ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ അവരൊക്കെ എത്ര നാൾ വരെ ജീവിച്ചിരുന്ന ആൾക്കാരാ പക്ഷേ ഇപ്പോൾ ഒരു അമ്പത് അറുപത് വയസ്സാവുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് പെട്ടെന്ന് മരിച്ചു പോകുവാ ചെയ്യുന്നത് എന്ന് വെച്ചാല് അവരുടെ എന്താ ജീവിതരീതി. ഇത് തന്നെ മാറിയുന്ന കാര്യം ഇപ്പം പണ്ടാണെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന ഫുഡൊക്കെ ആയിരുന്നു അവർ കഴിച്ചുകോണ്ടിരുന്നത് ഇപ്പ ചീനി അങ്ങനത്തെ സാ സ്ഥാനങ്ങളോക്കേ ഇപ്പോ എല്ലാം ഫാസ്റ്റ് ഫുഡ് പുറ മേടിച്ച് കഴിക്കുന്നു. എല്ലാം ഫാ റ്റെല്ലേ നമ്മള് കഴിക്കുന്ന സാധനങ്ങളായാലും പിന്നെ വ്യായാമം ഇല്ല. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആരോഗ്യം തന്നെ പൊക്കൊണ്ടിരിക്കുന്നത്.
പ്രായം അമ്പത് വയസ്സോ കൊച്ച് പിള്ളേർക്ക് വരെ ഇപ്പ ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്നു വച്ചാല് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് വരുന്നതാ നല്ല ഉത്സം പണ്ടത്തെന്ന് പറഞ്ഞാൽ എല്ലാരും ഇങ്ങനെ പുഴുങ്ങിയായിരുന്നു കഴിക്കുന്നത് ആ പുഴുങ്ങി അതായത് കപ്പ പുഴുങ്ങിയത് അല്ലെങ്കിൽ ഈ കൊഴുക്കട്ടൊക്കൊണെല്ലോ ആവി കയറ്റിയതും ഈ പച്ച ഏത്തക്കയോക്കെ ആവി കയറ്റിയൊക്കെ ആയിരുന്നു കഴിക്കുന്നത് ഇപ്പോഴ് അങ്ങനെയല്ലല്ലോ ചിപ്സ് അല്ലേ എല്ലാരും എല്ലാർക്കും പ്രിയം ചിപ്സിനോടാ അങ്ങനെ ചിപ്സ് ഒക്കെ കഴിക്കുമ്പോ എണ്ണൽ വറുത്തത് അല്ലെങ്കിലും മറ്റേ നമ്മുടെ സമൂസ പപ്സ് ഇതൊക്കെ കഴിക്കുവാല്ലേ. പ പണ്ട് നാട്ടിലെന്ന് പറഞ്ഞാ മുട്ടയാണെങ്കിൽ പോലും പുഴുങ്ങിയാരുന്നു പണ്ടുള്ളവര് കഴിച്ചു കൊണ്ടായിരുന്നത് മറ്റേ പൊരിയ്ക്കാല്ലാരുന്നു അത് നമ്മുടെ മുട്ട പൊരിക്യാ അങ്ങനെ റ്റ് ഒന്നുമില്ല അപ് പുഴുങ്ങി കഴിക്കുന്നതല്ലേ എപ്പോഴും നല്ലത് ആവില് കെറ്റിയ ഫുഡ് കഴിക്കുന്നാതാരുന്നു. പക്ഷെ ഇപ്പം രാവിലെ ആണെങ്കിൽ തന്നെ അത് ദോശ, ഇഡലിയൊക്കെ അത് മാത്ര അല്ല ഈ അരിയൊക്കെ അരയ്ക്കുമ്പോഴാണെങ്കിലും അത്രയും കൂടെ സ്ത്രീകൾക്ക് വ്യായാമം അല്ലായിരുന്നോ നമ്മുടെ ഈ അരകല്ലും, ആട്ടുകല്ലും, മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ. നമ്മടെ എന്താരുന്നു ഈ ഇടിക്കുന്നേ. ഓരല് ഓരലും ഒ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മളെല്ലാരും മിക്സ് യൂസ് ചെയ്യുന്നൊണ്ട് നമുക്ക് അത്രയും കൂടെ വ്യായാമം കുറയാം ആയാസം കുറയുന്തോറും നമുക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളും കൂടുവാ. ഫുഡ് ആണെങ്കി തന്നെ ഫുഡ്‌ ആണെങ്കിൽ തന്നെ രാവിലെ പണ്ടുള്ളവര് എന്തെങ്കിലും ചിലപ്പം ചീനി പുഴുങ്ങിയത് പറഞ്ഞല്ലോ അതുപോലെ മധുര മധുരക്കിഴങ്ങൊക്കെ ആണേലും അവനവന്റെ പറമ്പിൽ ഉണ്ടാക്കി അവനവന്റെ പറമ്പിന്ന് ഇത് ചെയ്യുയിരുന്നു കൃഷി ചെയ്ത് കഴിക്കും അത് പറിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്യുവാരുന്നു ഇപ്പഴാണെങ്കി ആഹ് പറഞ്ഞോ
വീടുകളിലൊക്കെ അരകല്ലില്ലേ നമ്മള് പണ്ടാണെങ്കില് വീടുകളി ചമ്മന്തി അരക്കാനും ഈ തോരനൊക്കെ അരക്കാനൊക്കെ അരകല്ലായിരുന്ന് ഉപയോഗിക്കുന്നത് പക്ഷെ ഇപ്പം എല്ലാ വീ വീടുകളിലും അരകല്ലുണ്ട് പുതിയതായിട്ട് പണിയുന്ന വീടുകളിലായാലും ഒരു ഫാഷൻ ആയിട്ട് ന്നട്ട് അവരത് വെക്കും പക്ഷെ അത് ഉപയോഗിക്കാറില്ല അത് ആഹ് ഒരു സാധനം അവിടെ പൊടി പിടിച്ചിരിക്കുന്നല്ലാതെ അവരത് ഉപയോഗിക്കത്തേ ഇല്ല ഇപ്പ എല്ലാം മിക്സിയിലാണ് അര വരുന്നത് പക്ഷെ പണ്ടുള്ളവര് പറയുന്ന കേ വക്കുന്നത് അരകല്ലിൽ അരച്ച് അരിക്കുന്നതിനാ ടേസ്റ്റ് എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്
ആഹ് അതെന്താന്നറിയോ അങ്ങനെ പറയുമ്പം നമ്മൾ അത് കു ടേസ്റ്റ് കൂടുതലാന്ന് പറയുമ്പം നമ്മളത് ഉപയോഗിക്കുവല്ലോ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണമേ ഉണ്ടാവുന്നുള്ളൂ അപ്പൊ നമ്മൾ അത്രയും ക്ഷീണിക്കുവല്ലോ അരക്കുന്ന സമയത്ത് നമുക്ക് കൈക്കും കാലിനുമൊക്കെ എക്സസൈസ് ആയിട്ട് നമ്മളത് നമ്മുടെ ശരീരത്തിന് ടയേർഡ് ആകും അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ദഹനം കൂടുകയും നമുക്ക് വിശപ്പ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുവല്ലോ അപ്പം നമ്മള് വിശന്ന് ഇരുന്നിട്ട് ആഹാരം കഴിക്കുമ്പോൾ വേറൊരു ടേ റ്റല്ലേ ഒരു വേറൊരു നല്ലൊരു രുചി ഉണ്ടായിരുന്നു അല്ലാ ആഹഹ് അതുകൊണ്ടായിരിക്കും ചില അങ്ങനെ പറയാ പണ്ടുള്ളവരീ മിക്കവാറും മിത്തുകള് പറയുന്നത് ആഹ് നമുക്ക് എന്താണ് നമ്മുടെ ആഹ് മിത്ത് പറയുവല്ലോ അതായത് ഇങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ടാണെന്ന് അപ്പൊ അത് അത് നമ്മക്കൊരു അത് പറയുന്നുത് കൊണ്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമേ ഉണ്ടാകത്തുള്ളൂന്ന് പറയും അങ്ങനൊരു കാര്യണ്ട് എന്നാ ശരി എന്നാ ഞാന് നാളെ വിളിക്കാമേ
ഓക്കെ ശരി